ആഹ് കേക്കുന്നുണ്ട് പറയൂ.
പറഞ്ഞോളു.
ഇയാൾ ഓൺലൈനൽെക്കറ്റ് ഡ്രസ്സും വസ്ത്രങ്ങളും ഇതൊക്കെ വാങ്ങുന്ന ആളാണാ
ആഹ് ഞങ്ങ ഇപ്പളു വാങ്ങൂ ഞങ്ങള് ഇവിടെ ഓൺലൈനിന്ന് ഷോപ്പ് ചെയ്ത്ങ്ങാട് ഡെലിവറിക്കാരിക്ക് ഞങ്ങളുടെ വീട് കാണാതെ പഠഞ്ഞിരിക്കുന്നു
ഇവിടെയും അതേ അവസ്ഥൻ എന്റെ വീട്അറയാ എന്റെ വീട് അറിയ എന്റെ ഭർത്താവിന്റെ വീട് ടു അറിയ എന്നിട്ട് അവരെന്നെ വിളിക്കില്ല ഇവിടെ അടുത്ത് എത്തി കഴിയുമ്പോ ഇവര് ആഹ് വിളിക്കേണ്ട അപ്പൊ ഞാൻ വിചാരിക്കും ഇന്ന് ഡെലിവറി തരാന്ന് പറഞ്ഞ സാധനം എന്താത് കിട്ടാ തെ ന്നൊക്കെ സങ്കടപ്പെട്ടി ഇരിക്കുമ്പണ്ടാവും വിളിക്കവരെ ചെയ്യാണ്ട് അടുക്കളവാത്തി കൂടെ താത്താന്ന് വിളി
വരും ആഹ് ഇവിടെപ്പോ എന്റെ താത്ത് എന്റെപ്പാക്കൊന്നും ആദ്യം ഇഷ്ടണ്ടായിന്നില്ല ഇങ്ങനെ ആള് ക്കാര് വീട്ടിക്ക് വരണതു ഇതാക്കണുന്നത് അപ്പൊ എന്റെ താത്ത ഇപ്പൊ ഒരു എന്താണ് പത്ത് മാസം മുന്നേ പ്രൊസേച് അട്ന്നപ്പോളും കുട്ടിക്ക് പമ്പേഴസ് എപ്പോളു ഓഡർ ചെയ്യും അങ്ങനെ വന്ന് വന്ന് വന്ന് പിന്നെ എപ്പക്ക് ഭയങ്കരമായി ഇപ്പൊ പ്പൊ ആദ്യ പ്പറി നിങ്ങളെ ചീത്തറിയ നിങ്ങളെ ഞാനിങ്ങനെ കണ്ണി കണ്ടതോ ഇതാക്കിക്കോട്ട ങ്ങൾക്ക് പീടി പോയി വാങ്ങിക്കൂടെ ന്നൊക്കെ പറയു ന്നെ ട്ട് എന്ത്യ്യുന്ന് എരുതിറ്റാ താത്ത വാങ്ങി ശീലയിട്ട് ഇപ്പൊ ഒരു വരുമ്പോ പറയാ ഇതാ വന്നക്ണു വാങ്ങി കോളീം ന്നറി ഞങ്ങളോട് അങ്ങനെ താത ഓർഡർയ്തിട്ട് താത ങ്ങനെ വീടും പേ സ്ഥലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത്യ്യു ഓൽക്ക് കാണാത അറിയ ന്ന്ട്ട്പ്പോ എഹ് എന്താ ആദ്യം ഞങ്ങൾ വീട് പൊള് വീട് പുതിയ വീട് വെക്കാൻ മാണ്ടീട്ട് പകുതി വീട് പൊളിച്ചിട്ടൈല നിന്നീഞത് ഇവടെ ബാക്കിള്ള സ്ഥലത്ത് വന്ത് പുതിയ വീടിന പണി അടക്കേഞപ്പോ ഞങ്ങള് ഇങ്ങനെ അങ്ങളെ വീടുങ്ങനെ പൊളിച്ച വീടുണ്ട് പുതിയൊരു വീട് പണിെടുക്ണ്ട്ന്ന അങ്ങനെ പർഞ് ങ്ങാണ്ട് യങ്ങൾ ലൊക്കേഷൻ പറഞ് കൊടുക്കും അപ്പോ ആഹ് ഞന് ഒരു വ ട്ടങ്ങനെ സാധനംഓഡർ ചെയ്തിട്ട് ഇങ്ങനെ അഡ്രസർഞടുക്കുമ്പോ എന്തെയ്യുന്നര്തീറ്റാ ആഹ് ആ വീട് ല്ലേ ന്നാ വരാറി ന്നട്ട് എന്തെയ്യും വരും പിന്നെ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോ ആഹ് ആ പുതിയ വീട്ടിലാണോയ്ക്കും പെ താമസം മാറിയത് ഇപ്പൊ പുതിയ വീട്ടിലണക്കും ഞങ്ങളോട്.
ആഹ് അതെ അതേപോലെ തന്നെയാണ് പിന്നെ. എന്റെ ഉപ്പ ഇതേപോലെ ഇങ്ങനെ ഓർഡർ ഓർഡർ ഒന്നും ചെയ്യാൻ അറിയേ ഇല്ലാത്ത ആളാണ് അപ്പോ പിന്നെ എന്താന്ന് വെച്ചാല് ഉപ്പ ഇപ്പൊ ഓഡർ ചെയ്ത് ചെയ്ത് ചെയ്ത് ഉപ്പ ഷർട്ടുകളായിട്ടും കാണുന്ന പാന്റുകളായിട്ടും ഞങ്ങളെ കളിയാക്കിയിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ വന്നാല് മുഖത്ത് നോക്കാൻ സമയല്ലാ നിങ്ങൾ ഫോണിൽ തോണ്ടിയിരിക് യാ നിങ്ങക്ക് തെര്ഞ് തെരയാന്ന് പറയോ എ തെര്നിരിക്ക്യ പിട് ഇങ്ങൾ പീടിയെ പോയ പോലെ തെരഞ്ഞിരിക്ക്യാന്ന് പറയും പിന്നെ അപ്പോ ഞങ്ങളെ കളിയാക്കി കളിയാക്കി ഇപ്പൊ ഉപ്പ ഇപ്പൊ അതിലും വെലിയ എന്തായി ഉപ്പ ഇപ്പൊ ഫുൾ ടൈം എന്തായ്യാ ഞാൻ പറയും ഒരു കണക്കിന് എന്നെ പോൽതോർകൊക്കെ അത് ഭയങ്കര ഉപകാര കാരണം. ഈ ചെറിയ കുട്ടിളീം കൊണ്ട് കടെയ് പോവാന്ന് പറയുന്ന ഇത്രയും വലിയ തലവേദന വേറെ ഇല്ല
ക്ക് ഡെയിലി യൂസിന്ള്ള സാധനങ്ങളൊക്കെ നമ്മക്ക് ഓൺലൈനിൽന് പർച്ചേസ് ചെയ്യുന്നതാ നല്ലത് നമുക്ക് അത്യാവശം കോളി ഇതിൽ റൈറ്റ് കോറഞ്ഞ ഞമ്മക്ക് എന്തെ സാനങ്ങൾ കിട്ടും. നമ്മളിത് കടയിൽ പോയ രണ്ടോ ഒരുദിവസോ ഉപയോഗിക്കൂല അപ്പത്തിന് നമ്മളത് കെട
അതുഅല്ലാ വെല ഞ്ഞി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വിലയാണ് വ്യത്യാസം. നമ്മൾ എന്റെ പിന്നെ അളിയനോക്കെ ഈ കട നടത്തുന്ന ആളാണ്. ടൗണിൽ ബിസിനസ് കട നടത്തുന്നആളാണ് അപ്പൊ പറയൂ നിങ്ങൾ ഇങ്ങനെ ഓൺലൈൻ ഷോപ്ത് ചെയ്തിട്ട് ഈ ചെറുകിട കടക്കാർക്കൊക്കെ ത് നഷ്ടാണ് പക്ഷെ ഞാൻ പറയാ, ഇത്രയും വെലക്കൂറിൽ കടയിൽ പോയാ നമ്മടെ കയ്യിൽ ആയിരം രണ്ടായിരം ഉണ്ടെങ്കിലും ഒന്നും കിട്ടൂല
ഒന്നും കിട്ടില്ല. ഇനിയിപ്പോ കിട്ടിയാ തന്നെ ചെൽപ്പം രണ്ടായിരം ഉർപ്പിക്കെ ഒരിസം പ്പൊന്നും വേണ്ട നമ്മൾ ക്കെ ഉപയോക്കുന്ന ചുരിദാറാള് നമ്മള് കടയിൽന്നും ഇപ്പൊ ഇനിപ്പോ ന്നും വാണ്ട ഇപ്പൊ ഞമ്മൾ ഈ എന്താണ് ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടെക്കെ ഉണ്ടല്ലോ ഡ്രസ്സിങ്ങിന്റെ എന്താ റേറ്റ്ന്ന് കരുതിയിട്ടാ ന്താ ഒരു സ്റ്റോൺ ഇണ്ട്ന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര വെലെ രണ്ട രണ്ടായിരം മൂവ്വായിരം ഇപ്പൊ ഒന്നും വാണ്ട ചെറിയ ഒരു ഒറ്റ പീടി റൂമില് ഡ്രസ്സും കട തുടങ്ങിയാൽ ആ ഒരു കടയില് ഡ്രസ്സിന് വെ വെല്ലിയേ എന്താ ഷോപ്പിംഗ് മാളിൽ ഇല്ലീനെ കാട്ടിലും വെലെയ്ക്കാരം
സത്യായിട്ടും നമ്മളൊരു മൂവായിരം രൂപല്ലാണ്ട് നല്ലൊരു ചുര് ചുരിദാറേ കിട്ടില്ല ഒരു ഡ്രെ ഇല്ല കിട്ടില്ല കുട്ടികൾക്കുള്ള ഡ്രസ്സും ചെര് എല്ലത്തിനും വെലെയാ അതുകൊണ്ട് തന്നെയാണ് എല്ലാരും എന്താക്ന്നത് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് മാറുന്നതും മാറുന്നതും ഈ കുട്ടിയെളേം കൊണ്ട് പോവാനുള്ള ബുദ്ധിമുട്ട്, എനിക്ക്ന്ന് പറഞ്ഞാൽ എന്റെ ചെറിയ മോനാണ് അവന് രണ്ട് ഒരു ഒരു മണിക്കൂർ അവൻ കഷ്ട്ടി നിക്കും
ആ പിന്നെ പിന്നെർഞ്ഞാൽ അവർക്ക് വെശന്നാൽ അവർക്ക് ഒരു സ്ഥലത്ത്, അവരുടേതായിട്ടുള്ള എന്റർടൈൻമെന്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ അവർ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് സുഖാണ് അവര് നിക്കും ചെജ്ജും. അവര് അവർക്ക് പറഞ്ഞു വിട്ടാൽ ഒരു സുഖം നമുക്കൊന്നും അറിയണ്ട നമുക്ക് നേരെ തിരഞ്ഞെട് അല്ലാ വേറെ വെല്ലോട്ത്ക്കാ പോണ്ന്ണ്ടങ്കിൽ ഓലെ കിട്ടൂല കുറുച്ച് നേരൊക്കെ പിടിച്ച്ക്കും പി നോക്ക് വെശക്കാ നമ്മള് ഓല്ക്ക് വേണ്ടിട്ട് നമ്മടെ കയ്യ്ന്ന് ഒരുപാട് പൈസ പോകും
അതിന് വേറെ വേണം അവരെ അ നമുക്ക് തലവേദന എടുക്കുമ്പോ പോയി ഇങ് വരുമ്പളെക്കും തലവേ എടുക്കുന്ന് പറഞ്ഞാല് അവരെയും നോക്കണം നമക്ക് ഡ്രസ്സും മതിഎയ്ക് നോക്ക് ക്കാനാവില്ല നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഒരു സാധനും വാങ്ങിക ക്യാനാവില്ല അപ്പൊ അവർക്ക് മറ്റേസ
ണ്ടെങ്കിൽ നമുക്ക് തെരക്കടില്ല അല്ലേ ഒറ്റക്കാ പോണ്ന്നുണ്ടെങ്കിൽ കുടുങ്ങി നമ്മള്
അത് തന്നെ പിന്നെ അതുകൊണ്ട് നമ്മ ള് ഓൺലൈൻ ഷോപ്പിംഗാവുമ്പോ നമുക്ക് ഇഷ്ടത്തിൽ അവരോട് അവരെ കാര്യം നോ നോക്കണ്ടാ അവർക്ക് ഇഷ്ടപ്പെട്ട നമ. മക്ക് സൈസ് നമുക്ക് അറിയാലോ സൈസ് ആയാലും കാര്യങ്ങൾ വെലയും കുറവ് അപ്പൊ ഇത്രയും ഉപകാരം നമ്മുടെ ത് വീട്ടിൽ തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽണ്ടാവും മ്മള് എന്ത്യ്യും കൂടുതലായിട്ടും അങ്ങൻ തന്നെ ചെയ്യും
ആഹ് നമുക്ക് ഒരു കണക്കിൽ എത്രയും നല്ലത് നമുക്കിപ്പോ കട സാധനം വാങ്ങിയിപ്പോ ഒന്നും വേണ്ട നമ്മൾ ഈ. പാത്രങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിലും തന്നെ ഒരുപാട് നല്ല റേറ്റ്. കുറവണ്ടാവും നമുക്ക് ഇത് എന്താണെന്ന് അറിയോ?
കുപ്പികള് ഫ്രിഡ്ജില് ആഹ് ഫ്രിഡ്ജില് വെക്കുന്ന പാത്രങ്ങള് പിന്നെ ഈ ചെറിയ.
ആണ് നമ്മള് പുറത്തെന്ന് കടയെന്ന് വാങ്ങുമ്പോ നമുക്കിയിപ്പോ. ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രത്തിന് ഒന്നേ നൂറ് നൂറ്റമ്പത് രൂപയാണ് ആഹ് ഈ നൂറും നൂറ്റിമ്പത് ഇയാൾക്ക്. ഇവര് ഇനിയിപ്പോ അപത് രൂപ കൂട്ടിയാല് മൂന്നും നാലും സെറ്റ് നമുക്ക് കിട്ടും.
അതെ നമ്മ് ഞാനീ മീഷോ ഞാൻ പറയാം മീഷോയിലൊക്കെ ആണെങ്കില് എന്തൊരു വിലക്കുറവ് എന്തൊരു ലാഭത്തിന്.
നല്ല വിലക്കുറവുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഈ നമ്മള് ഡ്രസ്സ് എടുക്കില്ലേ മൈന്ത്ര. മൈന്ത്ര എന്നൊക്കെ ഡ്രസ്സ് എടുക്കുന്ന ആളാ അതില് നമ്മള് ഡ്രസ്സ് എടുത്തിട്ട്. നമ്മള് അതിന്റെ ഫോട്ടോ ഇട്ടാല് അതിന്റെ ഒരു പൈസ കിട്ടും നമുക്ക്.
ആഹ് അങ്ങനെ പറയാൽ ഉണ്ട് ഇങ്ങള് ചെയ്യൽ ഉണ്ടോ.
ആഹ് ഞാൻ ചെയ്യലുണ്ട്, ഞാനും എന്റെ ചേച്ചിയെല്ലാം ചെയ്യലുണ്ട് നമ്മള് നല്ല കുറച്ച് ഒരു അത്യാവശ്യം. ഒരു ക്വാളിറ്റിയുള്ള ഫോ എന്താക്കണം ഫോട്ടോ എടുക്കണം. എന്നിട്ട് അതില് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്റെ പേര് നോക്കി. പ്ലാൻ എന്നുള്ളൊരു ഇതാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ പൈസ നമുക്ക് കിട്ടും. ആപ്പ് അല്ല നമ്മള് മൈന്ത്ര ആപ്പ് ആണല്ലോ, അപ്പൊ അതിൽ തന്നെ നമ്മള്. നമ്മള് വാങ്ങുന്ന പ്രൊഡക്റ്റ് സാധനത്തിന്റെ എന്താ പറയാ അതിന്റെ ആഹ്. നിലവാരം അനുസരിച്ചിട്ടും
മീഷോല് മീഷോല് ചെയ്യലുണ്ടോ ഇങ്ങള്.
ചെയ്യാൽ ഇല്ല ഞാൻ മൈന്ത്രയില് ചെയ്യല് മീഷോയിൽ ഞാനിങ്ങനെ റിവ്യൂ ഇടലുണ്ട്. പക്ഷേ ഏ മിന്ത്രൽ ചെ
എന്നിട്ട് പൈസ അല്ല മീഷോയിലും കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പോ.
ആണല്ലേ ഞാൻ മീഷോയിൽ എന്നാലും ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ മിന്ത്രയിൽ ഇങ്ങനെ കണ്ടിട്ട് ചെ വെറുതെ ചെയ്ത് നോക്കിയതാ, കിട്ടിയാ കിട്ടി പോയാ പോയി, അത്
ചെയ്ത് നോക്കാലെ എന്തായാലും ഞങ്ങള് ഒന്നിക്ക് ഒന്നരാടം
നം മിന്ത്രയില് ഗ്ലാം പറയും അതിന് അയിന്റെ പേരാണത് അപ്പോ അയില് നമ്മള് എന്ത് ചെയ്യ സാധനം വാങ്ങീട്ട് നല്ല സാധന ആണെങ്കില് പിന്നെ നമ്മള് അയിന്റെ ഫോട്ടോ ഇടുക. അത്യാവശ്യം നല്ല നമ്മള് ഡ്രസ് ആണെ നമ്മളത് ഇട്ടിട്ട് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അത് വെ ച്ചിട്ടൊരു നല്ല വൃത്തിയുള്ള ഫോട്ടോ ചെരുപ്പാണെങ്കിലോ എന്ത് സാധന ആണെങ്കിലോ ഞാൻ ബാഗൊക്കെ വാങ്ങീട്ട് അയിന്റെ ഫോട്ടോക്കെ ഇട്ട്ണ് അപ്പോ അങ്ങനെ ഇട് ട്ട് കഴിഞ്ഞാല് അവര് അത് സെലക്ട് ചെയ്യും അവരത് തെരഞ്ഞെട് ത്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യും അത് നല്ല ഫോട്ടോ ആണെങ്കിൽ അത് അ ഒരു ഏഴ് ദിവസത്തിനുള്ളിലൊക്കെ അയിനനുസരിച്ചുള്ള പൈസ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരു ഇരുന്നൂറ് മുതൽ അങ്ങനെ തൊടങ്ങുന്നുണ്ട് ഇരുന്നൂറ് കിട്ടിയരുണ് ണ്ട് നന്നൂറ് കിട്ടിയാൻ പറഞ്ഞല്ലോ ഞാന് ഒന്നോ രണ്ടോ ഫോട് അയിലുള്ള തന്നെ മിന്ത്ര എന്ന് പറയുന്നെല്. അയിലൊരു ഇതന്നെ ഇണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നെന്റെ ആ ഭാഗത്ത് നോ
നോക്ക മിത്ര അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഞൻ എന്താ ഫ്ലിപ്കാർട്ടും മീഷ് ആണെങ്കിൽ എനിക്ക് കൊഴപ്പൊന്നുല്ല ഞാന് ചീലുണ്ട്, ആഹ് ഉപയോഗിക്ക. ഞാൻ മീഷോര് ആണ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പൈസ ഇങ്ങൊക്കെ നമ്മള് ആദ്യം നമുക്ക് അറുന്നൂറ് രൂപ തരും എന്നിട്ട് നമ്മള് എന്തേലും പ്രോഡക്റ്റ് വാങ്ങ എന്നിട്ട് അയി ട്ട് റിവ്യൂ ഇടുക, എന്നിട്ട് അത് റിട്ടേൺ കൊടുക്കുക, അപ്പോ എന്ത് ചെയ്യ ഇതിന് റിവ്യൂ ഇട്ടാ നമുക്ക് വീണ്ടും കിട്ടും പൈസ.
ആ അത് മീശോലാന്ന് തോന്നുന്നുല്ലേ...? ആ മീഷോലങ്ങനെ കണ്ടിട്ടുണ്ട്. അതെ എന്നാലും ഞാൻ പറയാ എന്തരു അങ്ങനെ വെച് നോക്കുമ്പ നമുക്ക് ഈ കടയിൽ പോക അതുകൊണ്ട് പക്ഷെ കടെക്കാട്ടും കടേൽ പോയി എടുക്കണം ഇങ്ങനെ പറയുന്നു കാരണം, അവർക്ക് നഷ്ടല്ല ഈ ചെറുകിട കച്ചവട ക്കാർക്ക് ഈ ഓൺലൈൻ ഇള്ളതുകൊണ്ട്
അതല്ല പക്ഷെ നമുക്ക് നമുക്ക് നമ്മുടെ റേ റ്റല്ലേ നോക്കണത് നമ്മുടെ നമുക്ക് ഒന്നും മാണ്ട പോകണങ്കിൽ ഒരു വണ്ടി പൈസ വാണം. തിരി തിരിച്ചു വരണെങ്കി, പിന്നവ്ടെ ചെന്ന് വല്ല വെള്ളോ അതോ കുടിച്ചുംബ അയ്നുവാണം പൈസ. നമ്മള് വിചാരിച്ചതിനെക്കാട്ടിലും പൈസ ഇതാകുമ്പോ ഒന്നു ഇല്ല നമ്മുക്ക് വീട്ടക്കാണെത്തും.
അതെ, നമ്മൾ ഈ പിന്നെ ആമസോണിലൊക്കെ നമ്മുടെ നല്ല നല്ല സാധനങ്ങൾക്കൊക്കെ നല്ല നല്ല ഗുണനിലവാരം ഉണ്ടാകും അതാണ് നല്ല ഗുണനില വാരം ഉണ്ട്, എന്നാല് പൈസ നല്ല കുറവും ആണ്. അപ്പൊ നമ്മള് എന്തായാലും അതല്ലേ നോക്കുളളൂ. ങ്ങള് പറഞ്ഞ പോലെ ഭക്ഷണത്തിന് വേറൊരു പുഴ, യാത്രാ ചെലവ് വേറെ ഹഹ പോരാഞ്ഞിട്ടുള്ള തലവേദന വേറെ
ഒരു ദിവസാണ് കഴിയുംബൊ വന്നിട്ട് വന്നിട്ട് വല്ല സുഖം ഉണ്ടാവോ പിന്നെ തലവേദനിം ചർദിച്ച് വരലും കൊയ്ക്കോ ശീണോ ഇല്ലാത്ത സൂക്കേടൊന്നു ണ്ടാവൂല.
ഹ ഹ സത്യാത്. ഇതാവുമ്പോ ഇപ്പോ ഈ ആദ്യ ആദ്യം ഞാനിവിടെ ഞാനെന്റെ ഭർത്താവിന്റെ വീട്ടിന് ഓഡറ് ചെയ്യുമ്പോ ഉമ്മ ചോയ്ക്കല്ൺട് ഞാനങ്ങനെ ഓർഡർ ചെയ്യില്ല. ഇപ്പം ഉമ്മ പറയും അത് അവിടെണ്ടോ നോക്കിയോക്ക് ഓൺലൈനിലുണ്ടോന്ന് നോക്ക് നോക്ക്, ഇത് ഓൺലൈനിൽ ഉണ്ടോന്ന് നോക്കിനോക്ക് അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി.
ഓ ഓൺ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങ്ണതാ നല്ലത്.
അതെ അങ്ങനെ പറയും ഇങ്ങോട്ടേക്ക് പറയും.
അപ്പൊ ഓരോന്നിനും വലിയ പാത്രത്തിന് മു മുന്നൂറ്റി എത്ര രൂപ അയിന് അയിന് ഒരു ചെർത് ന് ഇ നൂറ്റി ചില്ലാന ഇത് ഇനി ഓൺലൈനിൽ നോക്കിയാൽ മതി ഓൺലൈനി
ഞാന് എന്റെ ഭർത്താവിന്റെ പെങ്ങളെ വീ വീട്ട്ക്കൂടല്ണ്ടായിരുന്നു ഇപ്പടുത്ത്. അപ്പൊ അവർക്ക് നമ്മൾ ഈ വീട്ടിലേക്ക് ഇവിടെയൊക്കെ ഒരു ചടങ്ങ്ണ്ട് എല്ലാ അടുക്കള സാധനങ്ങളൊക്കെ നമ്മള് നമ്മള് പെണ്ണിന്റെ വീട്ടുകാര് കൊണ്ടോവന്ന്ള്ളത്. അപ്പോ ഏ ഞങ്ങളെന്തെയ്ത്, ബെഡ്ഷീറ്റ് ഒക്കെണ്ടല്ലോ മീഷോന്ന് ബെഡ്ഷീറ്റുകള് ഒരുപാ ഏഴട്ടെണ്ണം ആഹ് ഓർഡർ ചെയ്ത് എന്തൊരു ലാഭം എന്തൊരു നല്ല ഇതിലാ വര് പിന്നേന്നറിയൊ എന്തൊരു നല്ല ഒരു മോശവുല്ല. എനിക്കിതു വരെ കി കിട്ടീട്ടില്ലട്ടൊ. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മോശാ യത് കിട്ടി എനിക്കിത് ആഹ് കിട്ടിട്ടുണ്ട് ആഹ് അതൊക്കെ കൊടുത്തു വിട്ടു. പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടീട്ടില്ല.
പിന്നെ പറഞ്ഞാ ചെല ആൾക്കാര് എങ്ങനെന്നറിയോ ഇത് യൂസ് ചെയ്യും. എന്നിട്ട് അവർക്ക് എന്തേലും അവരിട്ടിട്ട് എന്തേലും ഡാമേജ് വന്നാല് റിട്ടേൺ ചെയ്യും.
എന്നിട്ട് പറയുവാ ഇപ്പ അത് പറ്റില്ല തോന്നുന്നു, ഒരു ട്ടാ അതിന്റെ മേലൊരു ഒരു ടാഗ് പോലത്തെ സാധനൊക്കെ ആയിട്ടാ വരുന്നത് കാരണം, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ
ആ റിട്ടേൺ കൊടുക്ക പക്ഷേ, മീഷോല് മീഷോല് അങ്ങനെ ഇല്ല. റിട്ടൺ കൊടു തൊന്ന്ണ്. ഓലെന്താ വരുന്ന ആൾക്കാര് തുറന്ന് നോക്കൊന്നുല്ല. അവരത്‌ വാങ്ങിട്ട് പോവാ ഞാനെന്നെ കണ്ടിട്ടുണ്ട്. ചെല ആൾക്കാരു ഒരു ചെറിയ ക്യാമറ ഉണ്ടല്ലോ റൂമിനകത്ത് വെക്ക്ണ അങ്ങൻത്തെ ക്യാമറ അതൊരു ക്യാമറ ഓർ ഡറ് ചെയ്തു ന്നിട്ട് എന്ത് ചെയ്ത്, അത് നാല് ദിവസം കൊണ്ട് കേടന്നു. ന്ന്ട്ട് എന്താട്ടി പുതിയ ഒരു ക്യാമ മറ അവര് ഓർഡറ് ചെയ്തു. അപ്പൊ ഓരോതിന്റെ ബോക്സും കാര്യങ്ങളും എന്താട്ടീ കളഞ്ഞിട്ടുണ്ടായിനു
അതെ മ് മ്
ത് ചെയ്തെയ്ഞ്ട്ടാ പുതിയൊരു ക്യാമറ ഓർഡറ് യ്തിട്ട് ഈ ക്യാമറ റിട്ടൻ കൊടുത്തു ആഹ് ഇപ്പൊ പുതിയത് വന്നീന്റെ ബോക്സൽ ഇട്ടിട്ട്
അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെ നമ്മള പല കൂട്ടത്തില് പലരും ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവര് അപ്പോ ഈ മിൻഗലൊക്കെ പൊ കാണാൻങ്ങെ റിട്ടേൺ ചെയ്യാൻ പറ്റൊ ഒരു ടാഗായിട്ട് അവര് ഈ കുട്ടിളെ ഡ്രസ് വാങ്ങുന്ന യ്ലൊക്കെ പിന്നെ ഒരു അത് കാരണം അത് പൊട്ടിക്കാണ് നമ്മൾ ഇടില്ലല്ലോ ഇട്ട് പുറത്തു പോകില്ലല്ലോ ട്ട് നോക്കിയാലും ഇട്ട് പുറത്തു പോകാൻ പറ്റില്ല നമുക്കത് മ മുറിച് കളയാണ്ട് അപ്പോ അത് നല്ലൊരു കാര്യം തോന്നുന്നു എൻ ആഹ് എന്നാ ശരിന്നാ സമയം ആഹ് സം
ശരി നാട്ടിലേഞ്